ഹലോ ആ കേൾക്കണില്ലേ
ഉണ്ട് എന്തൊ
ആ നല്ല വിശേഷം എന്താണ് അവിടു ത്തവിശേഷം എന്താ
എവിടെ എന്താല വിശേഷം കൊഴപ്പ ല്ല സുഖായിട്ട് ഇരിക്കുന്നു ആ ഇന്ന് നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു
ആ ഇപടെന്താ ആഹ മഴത പെയ്തുകൊണ്ടേ ഇരിക്ക്ണ്ട്
ആ അവിടെ തൊർന്നു തണ്ത്ത്ട്ട് പുറത്തി പിന്റെ മുകളില് ചൂടി കിടക്ക
അ ശെരി ഇപ്പ തന്നെ കെട്ക്ക
ഏ കൊറച്ച കിടന്നിട്ടേ ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഇല്ല
ഉം
അപ്പൊ തണത്തപ്പ കൊറച്ചരം ഫോൺ ചെയ്യാനൊക്കെ വിചാരിച്ച
കുട്ടികളൊക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞൊ
ആ ഒരാള് മദ്രസയെ പോയേക്കാണ് മറ്റയാള അവിടെ ഇരുന്ന് പഠിക്ക്ണ്ട്
ഇ നേരത്താ മദ്രസ
രാത്രി മാദ്രസണ്ട്
ആ ആഹ് ഭയങ്കര ഇടങ്ങേറാല്ലെ രാത്രി മദർസ ആവുമ്പോ കുട്ടികളെ കൊണ്ടാക്കാനും കൊണ്ടുരാനും ഒക്കെ
ചെറിയൊന്നല്ലോ വലിയവരല്ലേന്നെ
ഉം ഉ
മദർസയില് ഒമ്പൈയില് നാലാള്
നാലാള എന്ത കുട്ടിയളാ
മൂന്ന് പെണ്ണ് ഒരാണ്
മാഷാ അല്ലാഹ്
അവിടെങ്ങനെ
എക്ക് മൂന്നാംകുട്ടിയളാ
ആഹ
ആ മൂന്ന് പെണ്ണും ഒരാൺ ആഹ എനിക്ക് മൂത്തേന് ഇരുപത്തിനാല് വയസ്സ് രണ്ടാമത്തേന് ഇരുപത് വയസ്സ് മൂന്നാമത്തേന് പതിനഞ്ച് വയസ്സ്
ആഹ നാത്തെ പത്തില ആവലേ
ആ ചെറിയോന് പത്തിലാണ്
ആഹ
ഉ നിളെ ചെറിയത്ര ഇല്ല പത്തിൽന്ന അല്ലേ ഉം അ ശരി അപ്പൊ മൂത്തേന് മൂത്തത് ആൺകുട്ടിയാ
പെൺകുട്ടി ചെറുതാണ് താഴേനാണ് അല്ലായും മൂന്നാളില് താഴെ
ആഹ് ആഹ് മൂന്ന് പെൺകുട്ടികള താഴെ ആൺകുട്ടിയ അല്ലേ
ആഹ മത്തുള്ളിലെ കല്യാണം കഴിച്ചെടുത്ത്
മം
ആയിരത്തിയി ആയിപത്തഞ്ച വയസ്സായി
ആഹ ആഹ പെൺകുട്ടികളല്ലേ
ഓ തൊളുക്ക്
മൂത്തോൾക്ക്
രണ്ടാമത്തെേർക്ക് പതിനെട്ട് കഴിഞ്ഞു
പഠിക്കണോ
പ്ലസ് ടു ആയി വല ഡിഗ്രിക്ക് ഇപ്പഡ്മന്ന്നെ കൊടുത്തിട്ടിരിക്ക
മൂത്തോളം പഠിക്കണ്ടായിരുന്നോ
ആ അവള ഇപ്പോൊ ഒന്ന നിർത്തിയത് കല്യാണം കഴിഞ്ഞ് നോക്കിക്കുമ്പോ എന്നിട്ടിപ്പോ എ കേട്ട ഡിഗ്രി വേറെ കോഴ്സ് എടുത്ത് പഠിക്ക
ഉം ഉം ഉം ചിലർ കല്യാണം കഴിഞ്ഞാല് പഠിപ്പിക്കില്ല കല്യാണ ആ കല്യാണ ത്തിന്റെ മുന്നേ പറയും പഠിപ്പിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ഇൊക്കെ കഴിഞ്ഞാ അറിയ പഠി പഠിച്ചിട്ട് എന്ത് കിട്ടാനാ
ആഹ
അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്
അത്ണ്ട് അങ്ങെ തന്നൊയിരുന്നു അവൾക്ക് അവൾക്കും പറ്റിയത് അത് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞഞ് നോക്കുമ്പോ പിന്നെ അവർക്ക് താല്പര്യം അ്മാക്കും അപ്പക്കും ഒക്കെ ഇഷ്ടാവൻ എനിക്കൊരു താല്പര്യം ഇല്ലായി ഇപ്പൊ ഇനി പോണ്ടന്നൊക്കെ പറഞ്ഞിട്ട്
പിന്നെന്താ ഫുഡൊക്കെ എന്താ ഉണ്ടാക്കിയത്
ഇപ്പൊ ഉച്ചക്ക്ന്ന എന്താ മട കറിയായിരുന്നു വൈകിട്ട് മീൻ കൊടന്ന് വെച്ചേക്ക് മീൻ കിട്ടീല്ലന്ന് മഴയിട്ട് എന്തേോ
നമ്മള കയിക്കാരം മീനൊക്കെ കുറവാന്ന നല്ല വിലയുണ്ട് മീന് പിന്നെ എന്തെിലും മന്തിയും ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കോ ഒറ്റൊക്കെ ഉണ്ടാക്കോ
ഉണ്ടാക്കൊക്കെ ചെയ്യും ഇന്നലെ വാങ്ങി വന്തി
ആ ശരി
അാലേ മോളും വരുമാവനും കൂടി വന്നതായിന്ന അപ്പൊ ഗൾഫിൽന്ന് വന്നതായിരുന്നു
ആ ആ അച്ചാറ അച്ചാറളൊക്കെ ഉണ്ടാക്കോ
അച്ചാറ് വല് അച്ചാറിനോട് വല്യ താല്പര്യമല്ല ഓള ഉണ്ടാക്ക ഇന്നെ അച്ചാറൊക്കെ അവളൊക്കെ അച്ചാറിണ്ടാക്കി വെച്ചാൽ മുഴുവൻ കഴിക്കുള്ളേ ഞട് മുഴുവൻ വാരി കഴിക്കും
ആഹ ആഹ ആഹ
അപ്പൊ വല്ലാതെന്നൻ അച്ചാറണ്ടാക്കല്ല വ
ഇപ്പൊ പലതരം അച്ചാറുകളണല്ലോ
ആ എന്ത് ആ ബീഫ് കൊടുന്ന അത റ്റ അച്ചാറണ്ടാക്ക കല്ലുവറി
ആ ബീഫ് അച്ചാറുണ്ട് മറ്റേ എന്തെല്ലാ അച്ചാറുണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് മാങ്ങച്ചാറ് ചക്കക്കുരുച്ചാറ് എന്തൊക്കെച്ചാറുണ്ട് ഞാ ഞാൻ യൂട്യൂബിൽ നോക്കിട്ടൊക്കെ ഉണ്ടാക്കും
യൂട്യൂബിൽ നോക്കിട്ടുള്ള ഞങ്ങ അവള് ചെയ്യ
അല്ലാണ്ട് ഞമ്മക്കൊന്നും അറിയില്ല ഒക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ ആദ്യം ഇങ്ങനെ സം നോക്കും പിന്നെ ശരിയായില്ലെങ്കില് യൂട്യൂബ്ടുത്തിട്ട് നമ്മള് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടന്നൊക്കെ നോക്കും
നമ്മള് ചെയ്തോണ്ടിരിക്കുന്നല്ല എന്നാലും ഒന്ന് സെർച്ച ചെയ്തിട്ട്
അ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പ മ് മന്തി ഉണ്ടാക്കു മുമ്പ ഞാൻ യൂട്യൂബ് ഉണ്ടാക്കൂല്ല യൂട്യൂബ് നോക്കാണ്ട് ണ്ടാക്കുംന്ന് അ വിചാരിച്ച പിന്നെ പിന്നെയാണ് ഇ എന്തൊക്കെ ഇടണ്ടെ ന്നൊരുഓർമ്മ ഞാൻ വേഗം യൂട്യൂബ് എടുത്ത ഹ് ഹ് ഹ
തെ മുന്നെ അതൊന്നുംല്ലാതെ ചെയ്തീരുന്നതാണ് പക്ഷെ ഇപ്പോ
ആഹ് ശരിയണോ
കിട്ടണ് പോലെ ചെയ്
ഹസ്ബൻഡ് നാട്ടിലാണോ
ആ ഇപ്പ നാട്ടിലാള്ളത് മറ്റേ ഗൾഫിലായിരുന്നു ഇപ്പ നാട്ടില് കച്ചടക്കല്ല കു
ആഹ്എന്താ ജോലിയെന്താ
സ്ക്രാപ്പ്
ഉം
സ്ക്രാപ്പ കച്ചോട ഇവിടെക്കെ ഞങ്ങള് ഈ ഇവിടെക്കെ വല്ല്യ ഏരിയേല്
അ ശെരി നിങ്ങള് അടുത്ത്ന്താ കുളം തോട തോടം പാടൊക്കെ ഇണ്ട പാടത്താണോ വീട്
ഏയ്
ഉം തോടു തോട തോടൊക്കെ ഉണ്ട ആ ഭാഗത്ത്
തോടൊക്കെ ഉണ്ട് തോടും പുഴയും പാടൊക്കെ ഉണ്ട്
ഉം ഉ നല്ല രസം ഉണ്ടാവല്ലേ തോടൊക്കെ കാണ മഴൊക്കെ പെയ്താല്
കുന്നും മലയും തോടും പാടും പ പുഴല്ലാ ഉള്ള ക്കഒരു പ്രദേശ
മഴൊക്കെ പെയ്താൽ നല്ല രസാവല്ലോല്ലെ നല്ല തണുപ്പ് വരും നല്ല തണുപ്പുണ്ടാവും
അതൊക്കണ്ട് തണുപ്പുള്ള കുട്ടോക്കൊക്കെ വേഗസു ഖം പിടിക്കും മഞ്ഞുകാലണെങ്കി നല്ല നല്ല
ഉം
റെയിലൊക്കെ ഉണ്ട്
ആ ആ ഉ പിന്നെന്താ യാത്ര യാത്രകള ക്കെ പോവാറില്ലേ ടൂറൊക്കെ പോവ
അങ്ങനെ പോവാറൊന്നില്ല വല്ലാതെ
അ പെരു അങ്ങനെ ഞമ്മള് ഓര പരിപാടൊക്കെ പെരുന്നാളൊക്കെ ആവുമ്പോ യാത്ര പോവോ?
ഞാൻ ന്റെ വിട്ട് പോയുമ്പോഴൊക്കെ അങ്ങനെ അവര് അവരെപ്പോഴും പോയുക്കുണ്ടാണ് അപ്പൊ അവരെ പോ ഇവിടന്ന് അങ്ങനെ പോവാറില്ല എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പോവാന്നല്ലാതെ
ഉം ഉം
ന്റെ വീട്ടിലെല്ലാം ഉള്ളവര് എപ്പോഴും എപ്പോഴും യാത്ര ചെയ്യുന്നരാ
അ അ ആഹ്
അപ്പ അങ്ങനെ പോവാല്ലാതെ വിടന്ന് അങ്ങനേട്ടു പോവാനൊന്നില്ല.
ഉം ഉം
ഹസ്ബൻഡ് എന്തു ചെയ്യണ്
ഇക്കാ ഗൾഫിലാണ് മസ്കറ്റിലാണ് ഉം ഉം
മൂത്ത മോള്പ്പോ എന്താ ചേയല് പഠിക്കയാണോ അത് കല്യാണം കഴിക്കാറായില്ലേ ഇരുപത്തിനാല് വയസല്ലേ
മൂത്ത മോന് ഇപ്പൊ പണിക്ക് പോണണ്ട് കടയിലാണ്‌
ഉം
ആഹ് രണ്ടാമത്തവന് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അവന് ബാഫി കോളേജും ഡിഗ്രി സെക്കൻഡ് ഇയറും രണ്ടും കൂടിയിട്ടാണ് ആഹ് പത്താംക്ളാസ് കഴിഞ്ഞ ഒടനെ ഇവിടെ ഉച്ചയമ്പ പിന്നെ കോഴിക്കോട് കാളന്തോടാണ് പഠിച്ചത് പിന്നെ അവിടുന്ന് മജിലി സില്ക്ക് അവിടെ രണ്ട് വർഷം ചേർത്ത് കഴിഞ്ഞപ്പോ മജിലി സില്ക്ക് വന്ന മഞ്ജലീശല് ഒരു വർഷം തോന്നിട്ടുള്ളൂ ആർട്ട്സ് കോളേജ് ഒക്കെ ഉള്ളതല്ലേ ഒരു വർഷം നിന്നിട്ടള്ളൂ അവൻ പിന്നെ അവൻ പറ്റില്ലാന് കണ്ടപ്പൊ കൊപ്പത്തക്ക് ട്രാൻസ്ഫർ ചെയ്തു
ആഹ് ആഹ്
മൂന്നാമൻ ചെറിയോന് പിന്നെ രണ്ട ഇവിടെ അടുത്ത് തൃശ്ശൂർ ജില്ലൽ തന്നെ ഇവിടെ തൊഴിയൂര് പറഞ്ഞ സ്ഥാപനത്തിലാ
ആഹ് ആഹ്
ദവാ കോളേജിനാണ് അവന പിന്നെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ചേർത്തി ഹുദവി കോളേജിലായിരുന്നു ചേർത്തിന അത് അവിടന്നും പോന്നു അവിടെന്ന് പോന്നിട്ട് അവന്റെ ഉപ്പതി ഇവിടെ കൊണ്ട് ചേക്കിയതാ
ആഹ് അപ്പൊ വീട്ടിലെപ്പ നിങ്ങള് ഉമ്മയും മകനും മാത്രമേ ഉള്ളൂ
ആ ഓ നിസ്കരിക്കാൻ പോന എല്ലാവക്തും നിസ്കരിക്കാൻ പോവും ഞാനിവിടെണ്ടാവും ഓൻ നി സ്കരിക്കാൻ പോയിക്കാണ് ഇപ്പൊ മഴയും പെയ്യുന്നുണ്ട്
ആഹ്
ഉം പിന്നെ വേറെ എന്താ വിശേഷങ്ങള് വീട്ടിലാരൊക്കെ ഉണ്ട് ഉമ്മ കണ്ടോ
ഇവിടെപ്പല്ലങ്ങളല്ലേ ഉള്ളൂ ഉ ഉമ്മ തറവാട്ടിലാണ് അനിയൻ
അമ്മായിയാമ്മ
ഉം ഉമാക്ക് ഇങ്ങനെ നടക്കാനൊക്കെ പ
ആഹ് ഓപ്പൊന്നുല്ല വരുംക്ക് പറയല്ല നില്ലെന്നാണ് നിന്ന് പോയിന്ന്
ആഹ് ആഹ്
ആൾക്ക് ചിലപ്പോ തോന്നിയ അങ്ങോട്ട് വരും അപ്പോൾ ഒരു മാസം രണ്ടു മാസം മൂന്നു മാസംക്കെ നിൽക്കും
അങ്ങനെക്കെണ് ഇപ്പൊ അനിയന്റെ ഭാര്യ പ്രസവിച്ച് കെട്ക്കാണ് അപ്പ പിന്നെ വന്ന് നിക്കാൻ വല്ലാതെ പാകല്ല
ഉം നിങ്ങക്ക് അനിയത്തി അനിയത്തി ഏട്ടത്തിക്കെണ്ടോ
ൻക്ക് ഒരു അനിയത്തിണ്ട് മൂന്നു ആങ്ങളാരുണ്ട്
ഉം പിന്നെന്താ ഇനി ഉം ഉം. മീൻ എന്താ കിട്ടിയത്?
മത്തിയാ കൊണ്ടന്ന്ക്ക്ണത് പക്ഷെ ഇപ്പ മത്തി നല്ല ടേസ്റ്റ് ണ്ട്.
ആ മീ മീൻ നല്ല നല്ല വെലണ്ട് നാന്നൂറാത്രേ മത്തിക്ക്.
അതെ ഞാൻ വെലൊന്നും ചോയ്ച്ചിട്ടില്ലട്ടോ വെലൊന്നും
ഉം പഞ്ഞീന് ആ ഇക്ക നാട്ടിലുണ്ടായിക്കയ്ഞ്ഞാ എടക്കൊക്കെ കടപ്പുറത്ത് പോയിട്ട് മീൻ മേടിച്ചു കൊട്ന്നെരും. ഞാനും ഇക്കിം പോകും കടപ്പുറത്ത്ക്ക് ഇന്ന്ട്ട് അവിട്ന്ന് കൊറച്ചധികം മീനേയിട്ട് വെരും. ഇന്ന്ട്ടിവിടെ ഫ്രീസറിൽ വെക്കും. അപ്പൊ ഒന്നോ രണ്ടോ നാല് ദിവസം അഞ്ചു ദിവസൊക്കെ രിക്കല്ലോ?
ആ ആ
അപ്പൊ വെല കൊറവില് അവ്ട്ന്ന് കിട്ടും. കടപ്പുറത്ത്ന്ന് അങ്ങനെന്നെ ണ്ടാവ ൻക്ക്പ്പ കയ്ഞ്ഞ പ്രാശ്യം ന്ന അയ്ക്കോട്ടെ ന്നാ ശെരി ഉം